കേക്കാവോ
ആഹ കേക്കാം കേക്കാം പറഞ്ഞു തുടങ്ങിക്കോ
ആഹ് ആഹ് സുഖാണോ
കേക്കാം കേക്കാം
ആഹ് എങ്ങനെ യാത്ര ഒക്കെ പോകാൻ ഇഷ്ടമുള്ള ആളാണോ.
അതെ അതെ അങ്ങനെ പറയാം
ആണല്ലേ അടുത്ത് പോയ യാത്ര എവിടെ ആയിരുന്നു അവസാനം.
ഞാൻ അവസാനംപോയത് മൂന്നാറാണ് പോയത്. നല്ലൊരു പ്ലേസ് ആണ് ഫാമിലി ആയിട്ട് ആട്ടെഎപ്പോഴായാലും പോവാൻ നല്ല സുഖമുള്ള ഇവിടെ അടുത്തന്നെ ദാരാളം നല്ല സ്ഥലം ഉണ്ട് ആൾകാർ അധികം കാണാറില്ലാത്ത സ്ഥലം ഉണ്ട് കഴിഞ്ഞ ആരെങ്കിലും എല്ലാതെ അവിടെ എന്തുവാ ബായ്സൺ വാലി അവിടെ ഒക്കെ കാണാൻ നല്ല സ്ഥലം ഉണ്ട് ആൾകാർക്ക് അധികം അറിയില്ലന്നേയുള്ളു
ആണല്ലേ.. അതേപോൽ തന്നെ ഞാൻ അവസാനായിട്ട് പൊന്മുടിയിലാണ് പോയത്, ഫാമിലി ആയിട്ട് പോയത്. പൊന്മുടിഇതുപോലെ തന്നെയാ ആൾക്കാർ വിചാരിക്കും പൊന്മുടിമെയിൻ ടൂറിസ്റ്റ് അതു മാത്രേ ഉള്ളെന്നു. പക്ഷെ പൊന്മുടി തന്നെ ഈ രണ്ട് മലയിൽ താഴ്‌വാരങ്ങൾ ഒരുപാടുണ്ട് പൊന്മുടിയില് എന്നിട്ട് പൊന്മുഡിയുടെ അടുത്തായിട്ട് ഈ ഒരു അമ്പലം ഉണ്ട് ചെറിയ മീൻമുട്ടി പോന്ന വഴിയിൽ പിന്നെ പൊന്മുടിയുടെ അടുത്ത് മീൻമുട്ടി ഫാള്സ് എന്ന് പറഞ്ഞഒരു വെള്ളച്ചാട്ടം ഉണ്ടേ അത് അടിപൊളി ആ അടിപൊളിഒരു വെള്ളച്ചാട്ടമാണ് അതിനടുത് ഡാമും ഉണ്ട്. ഒരുപാട് കാണാനുണ്ട്. പൊന്മുടി പോയാൽ തന്നെ ആൾക്കാര് ഈ മല മാത്രം മേളികേറീട്ടു അവിടെനിന്നിട്ടങ്ങ് വരും മൊത്തം കാണാൻ നിക്കത്തില്ല അതിന്റെ താഴ് ഭാത്തൊക്കെ പോയാ നല്ല രസ പൊൻമുടിടെക്കെ
ഓ ഞാൻ ഇതുരെ പൊന്മടി വിസിറ്റ് ചെയ്ട്ടില്ല.
ആ ഇനി ഇനി സമയം ഉണ്ടല്ലോ ഇനി വന്ന മതി. നല്ലോണം നല്ല സ്ഥലവാ പൊന്മുടി കാണാൻ വരുവാന്നെങ്കിൽ ഉറപ്പായിട്ടും മീൻമുട്ടി ഫോൾസും കൂടെ കാണണം ആ മീൻമുട്ടി വെള്ളച്ചാട്ടം കാണണം നല്ലൊരു കാഴ്ചയാണത്
ഓക്കെ നല്ല ചോയ് നല്ലൊരു ഓപ്ഷൻ ആത് സാർ പറഞ്ഞത്
ഈ സോ സോളോ ട്രാവലിംഗ് ചെയ്യാറുണ്ടോ ഇയാള്
സോളോ ട്രാവലി ഞാൻ സോളോ ട്രാവൽ ചെയ്തിട്ടുണ്ട് പണ്ടും ചെയ്തിട്ടുണ്ട് ഈ അടുത്തും ചെയ്ലുണ്ട്
ആന്നല്ലേ
അതെ ഞാൻ ഞാൻ ബസ്സിലോ അങ്ങനെ എന്തേലും പബ്ലിക്ക് ഇതി കൂടി ഇപ്പോഴും അല്ലാതെ സ്വന്തം വണ്ടിയിലൊന്നും ഞാൻ പോയിട്ടന്നുമില്ല സോളോ ട്രാവൽ
ആ ഞാനും പബ്ലിക് ട്രാസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നത് സോളോ ട്രാവലിനൊക്കെ ലോങ് ഡിറ്റൻസാണെങ്കിലേ
ആ
ആഹ് സാറൊരുവാട് ട്രാവൽചെയുന്നാന്ന് തോന്നുന്നു കേട്ടിട്ട്
ഏയ് അങ്ങനന്നുല്ല നമ്മൾ ചാൻസ് കിട്ടുമ്പോൾമാത്രാണ് സ്പെയിത്താവുമ്പോ അങ്ങനെ ഒന്നും പറയാൻ പറ്റുന്നില്ല പക്ഷേ നമ്മുക്ക്
ആണല്ലേ ഞാൻ ലീവ് കിട്ടിയാ പ്പം ട്രാവലീഗിറങ്ങും പിന്നെ ഇപ്പോ മഴ സീസണല്ലേ അതുകൊണ്ട്ട്രാവലിംഗൊക്കെന്ന്‌ ഒതുക്കി വച്ചേക്കുവ എ പ്പ നാട് മുഴുവൻ മഴയല്ലേ
ആസ് അതെ അതെ വളരെ ശരിയാണ് ഞാൻ ഒരുപാട് കണ്ടായിരുന്നു മധുരനെ പറ്റി മധുര പോയിട്ടുണ്ടോ
ഇല്ല പോയിട്ടില്ല പോണം ചാൻസ് കിട്ടിയാ ഞാൻ എന്തലായും പോവും പക്ഷേ മടയിലാണ് ഇപ്പോ ഭയങ്കര തിരക്കാണ് അവിടെ പോയിട്ട് കാര്യമില്ല എനക്ക്
ആ് അത് ഞാനും കണ്ടായിരുന്നു മധുരൻല് പോയിട്ട് വെള്ളം ഇല്ലെന്നോ മഴവയത്തു ഈ റെയിൻകോടൊന്നും കേറ്റില്ലെന്നോ ഒരുവാട് പ്രശ് ആൾക്കാരൊക്കെ തിരിച്ചു വരുന്നു
അവന്മാരുടേതാണെങ്കി എന്തുവാ അത് കണ്ടായിരുന്നു വീട് കണ്ടായിരുന്പ്പം മലേലാണ്അല്ലെൽ തന്നെ വണ്ടി ഓടിക്കാം വണ്ടി ഓടിക്കാൻ അങ്ങനെ ഒരു പെർമിഷൻ ഒന്നുല്ലല്ലോ വണ്ടി ആഹ് ഇപ്പാകെ അങ്ങനെ ഒരു കാര്യണ്ട് അപ്പൊ അവടെ എത്രയാ കേറിപോമ്പം സ്വാഭാവിയായിട്ടും നല്ല തിരക്കും പ്രയാസം പറഞ്ഞിട്ട് അറിയില്ല മരെരാണ്ട്ഓൺ സീസൺ ഈ സമയ ജൂണും ജൂലൈലും മഴ പെയണ സമയം
അതെ യതെ അതെ ഈ മധുരപോലെ തന്നെ വണ്ടികേ റ്റാത്ത നമ്മുടെ കേരളത്തിൽ കൊളുക്കുമല യുണ്ട് അതറിയോ അവിടെ ഈ നമ്മുടെ പ്രൈവറ്റ് വണ്ടി ഒന്നും കേറ്റത്തില്ല
ആ അത് ഞാൻ കേട്ടിണ്ട് പക്ഷെ അവിടെ പോവാനുള്ള ആഹ് ഞാൻ കേട്ടിട്ടുണ്ട് ക്ഷേ ഞാൻ അവിടെ ഇതുവരെ പോയിട്ടില്ല
ആല്ല ഞാൻ കഴിഞ്ഞ മാസംഅങ്ങോട്ട്‌പോയതേള്ളൂ നല്ല രസമാണ് കൊളുത്ത്മല അവിടെഈ റീൽസൊക്കെ നമ്മള് ക കണ്ട് കണ്ടായിരുന്നോ റീൽസൊക്കെ ഹിമാലയ
അത് ഞാൻ കണ്ടിണ്ട് അത് അത്കണ്ട് അതെ ധരാളംപേർക്ക് നല്ലസന്ദേശമായിട്ട് കിട്ടുന്നകണ്ടിട്ടിണ്ട്
അതെ അവിടെ അവിടെ മൊത്തം മൊത്തം ക്ലൗഡ്ടുട്അ ഏറ്റംമണ്ടേപോയലെ ക്ലൗഡ് ബഡ് ക്ലൗഡ് ബഡാഫുള്ള് മിക്കടൈംപോയാലുംഎപ്പോകേ കേറിയാലും ക്ലൗട് വേണവട അതാണ് അത് മാത്രമല്ല ഈ ആൾ കൈകൊളുക്കുമലപോയിട്ട് മെയിൻ മലകേറാതെബോസ്റ്റിക്ക് ഒണ്ടാവിടെ ബോസ്റ്റിക്കൂടെകേറണം
ഓ അങ്ങനെ ഉണ്ടല്ലേ
തൊട്ട് ആ ഗോസ്തിക്ക് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് വേറൊരു മലയൊണ്ട് അത്കേയറൻപാടാണ് വലിയൊരു മലയഅത് കേറിക്കഴിഞാല്ഇച്ചിരിയുടെനല്ലരസആയിരിക്കും
അത്ത്രക്ക്ചെയ്യാൻ പ്രയാസംള്ളതോണ്ട ഈ ആൾക്കാര് അധികംകേറാത്തെമറ്റേത് ജീ ഇപ്പ മേലവരെ ഇട്ടിട്ടോന്നുതോന്നുന്നുഅല്ലെ
ആ ആ ജീപ്പ്മെളെഎത്തിക്കും പിന്നെ ഇച്ചിരിഇങ്ങോട്ട്നടന്നാൽ മതി കൊളുക്കുമലയാ കൊളുക്കുമലെന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെയാണ് ഈ ബോസ്പീക്ക് അത് ഭയങ്കര പാടാട്ടോ കേറാൻ ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഒണ്ടായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കേറിന്നെള്ളൂ
ഇപ്പം ഇതോളന്നുള്ളൊരു സൺ സൺറൈസ് പോയിന്റ്എന്നുള്ളത് സൺസെറ്റ് പോയിന്റ്ണ്ട് ഇടുക്കിതന്നെ അടിപൊളി വ്യൂ പോയിന്റ് താൽവരി മൗണ്ട് എന്ന് വരും ആഹ് കാൽവരി മൗണ്ട്എന്ന് പറയണം ക ക തട്ടപ്പണക്ക് അടുത്ത് അടിപൊളിവ്യൂ നമുക്കാണെങ്കി ഈ കൊളുക്കുമല ഞാൻ കേട്ടല്ലോ ഇപ്പംഇപ്പ അധികം പറ്റാറ്റ ആക്കാർ ഈ വയസ്സായആക്കക്കെന്റെ ജീപ്പ് മേലിവരെ എട്ടിക്കുന്നുണ്ട് അങ്ങനെഒരുസുഖമാണ്ഒരുപാട് തന്നെഅതൊരുവിപോയിന്റ് ആണ് താല്പര്യംമോണ്ട് അപ്പോ താ അതെനിന്ന് അല്പ്പാ അല്പണ്ണംകേറി പോയമതി അപ്പതന്നെ നമ്മക്കാആയിന്റെമേലെ വരെ എന്തെയും ചെയ്യും താഴെ ഇടുക്കിഡാമിന്റെ ഒരു സൈഡും റ്റാൻടു തൊട്ടുമുമ്പി വലിയ മലയും വലിയൊരുകൊപ്പടൈപ്പ് സെറ്റും അടിപൊളി വ്യൂആണ് സാൻസെറ്റ് വ്യൂടെസ്റ്റ്‌ വരെപോകും താഴെക്കൂടെ നമുക്കിങ്ങെനെ പുഴഇങ്ങനെചുമ്മപോണേകാണം
അപകട ആയിരിക്കൂല്ലേ ഇപ്പൊ ഈ കൊക്കയൊക്കെ ഉള്ളത് വയസായിരിക്കും
കൊക്കാ കൊക്കാനൊന്നുംപറയാൻപറ്റില്ലട്ടോ നല്ലസ്റ്റീപ്പ്‌ആയിട്ട്എന്തൊരു മലയുടെസർപ്പസാന്ന്പറയതൊള്ളൂ ആഹ് പടി നമുക്ക്ചുമ്മനടന്ന് അതിന്റെ താഴെവരെ പോവം അത് അതുപോലടൈപ്പ് സ്റ്റീപ്പാണ്
അതടെ ഈ
പേര് എന്തുവാരുന്ന് ക്യാറ്റ്ബാറിയോ
കാൽബരിമൗണ്ട്
കാൽബറി മൗണ്ട് ഓ ആ കാൽബറി മൗണ്ട് ഇവിടെ സമം--സ്വന്തംവണ്ടി കൊണ്ടുപോകം
അതെ ആഹ് സ്വന്തം വണ്ടി കൊണ്ടോകം ഇത് ശരിക്കും ഏതൊ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണേതോപള്ളിക്കാരുടെ ആരോ ഇപ്പോഴാണ്ഇന്നെകേരളം ഗവൺമെന്റ് ഏറ്റെടുത്തത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കിതാ ഈ ഒരുടിക്കറ്റ് കൊടുത്ത് അത് ഇപ്പൊര് ഈ പല്ലീടെ ന്ന കൊറേ കുരിശും പ സെറ്റപ്പാെക്കെ ഒണ്ട്
ഉണ്ടല്ലേ ആഹ് അത് നല്ലൊരു ഉണ്ട് എന്തായാലും ഒന്ന് പോണം ഫാമിലിആയിട്ട് ഒന്ന് മ്മ് ഇത് ഏത് ഏത് ജീ ഏത് ജില്ലയിയില ഇത് ഏത് ജില്ല ഇത്
ഇടുക്കി ഇടുക്കി
ഇട്ക്കി തന്നെയാണ് ലേത് ആഹ്
അതെ അതെ അതെ കട്ടപ്പനക്കടുത്ത്
എനിക്കൊരു ടു വീലറെടുക്കാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു താങ്കൾക്കെന്താണ് അഭിപ്രായം എലെട്രിക്കെട്ക്കണോ അതോ പെട്രോൾ എടുക്കണോ എങ്ങെനെയാണ് തങ്കൾടെ ഒരഭിപ്രായം
എന്റെ ആ പാർട്ടി പത്രോളെന്നെട്ക്കാനാണ് എന്റെ അഭിപ്രായം ഇ വി അത്രയ്ക്കന്നും ഡോമിനന്റ് ആയ കാലം വന്നിട്ടില്ല ഇപ്പ അധികം ദൂരഇല്ലാത്ത സ്ഥലത്താണെങ്കി ഇപ്പം സ്ഥിരം ഓരോ സ്ഥൽത്തേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ പോയി വരു വാണെങ്കിൽ ഇവിഎ ടുക്കുന്നാ ഏറ്റ വും നല്ലത്
ആ എനിക്യാ എനിക്ക് എന്നത്തെ ആവശ്യത്തിന അടുത്ത് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അട്ത്തെ സ്ഥൽത്ത് പോയി വരാനാണ് കോളേജിലൊക്കൊന്ന് പോകാനാണ് പിന്നെ എന്തേലും അത്യാവശ്യം വന്ന ദൂരെ പോകേണ്ടി വെരും അതും കൂടെ ആലോയ്ച്ചാണ് ഞാന് മടിക്ക്ന്നത് എന്തടുക്കണമന്ന് ആലോചിക്കുന്ന
എല്ലാം ആലോചിച്ചിട്ട് ഒരു സാനം ചെയ്യാൻപറ്റുള്ളൂ. അത് പിന്നെ നല്ല പോയിന്റാണ്
അതെ അതെ പക്ഷെ ഈ ഇ വി ഐ എട്ക്കുവാന്നെങ്കിലേ കോളേജിലൊക്കെ പോകാൻ വെല ഭയങ്കര കൊറവായിരിക്കും. ചാർജിങ് ഒക്കെ ഭയങ്കര തുച്ഛമായ വെലയല്ലേ ഒള്ളൂ പാേ ക്ഷെ അതേപലെയല്ല ഇപ്പോ പെട്രോളിന്റെ വെല അങ്ങ് കേറുവല്ലേ
ആഹ് ഇത് പെട്രോൾന്റെ വെല മാത്രല്ല പെട്രോൾന്റെ ക്വാളി തി പറ്റി ധാരാളം ഭയങ്കര പ്രശ്നങ്ങളല്ലേ ഇപ്പൊ
അതെ അതെ പഴെ പഴേ വണ്ട്യൊക്കെ എട്ത്താ ഈ കോളിറ്റില്ലാതെ പെട്രോളും അടിച്ച് വണ്ടിയും നശിച്ച് മൈലേജും കിട്ടൂലാ വണ്ടിം പണിയാവും ഇതൊക്കെ ഈ പ്രശ്നം കേൾക്കുമ്പോ എനിക്കും പേടിയായിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോയിക്കുവ
ഉം
പെട്രോൾ വണ്ടി എടുക്കണോ, അതോ ഇതെടുക്കണോ, ഈ ഇലക്ട്രിക് വണ്ടി എടുത്താ ദൂരെ പോവാനും പറ്റൂല എനിക്ക് ന്തേലും പെട്ടെന്നൊരാവശ്യത്തിന് വന്നാ മലേലൊക്കെ പോകാണെ തന്നെ അവിടെ ഒക്കെ ചാർജിങ്ങും ഇല്ല പണി വന്നാലും പണിയ
ആരെ കണ്ടേ പോയ് നല്ല പോയന്റ് തന്നെ എനിക്കി ട്ടീ ഞാനൊരു സ്പ്ലെൻഡറാണ് യൂസ് ചെയ്യുന്നത്
ആ മൈലേജുണ്ടല്ലോ അപ്പൊ
ഏ നല്ല മൈലേജ്ണ്ട്. അമ്പറു മൈലേജ് പിന്നെ അതിനെ പറ്റി ഞാൻ ആലോചിക്ക, ആകെ ഇല്ലത്ഇപ്പം നല്ല സ്റ്റാർട്ടിങ് പ്രോബ്ലും അല്ലാട്ട കുറെേ അങ്ങന്റെ കുറെ കുഴപ്പങ്ങളേ ഉള്ളു പഴക്കം പറ്റത്തെ കുഴപ്പങ്ങളല്ല
ആണല്ലേ
നല്ല സ്റ്റാർട്ടിങ് പ്രോബ്ലം വരാണ്ട് നല്ല സ്റ്റാർട്ടിങ് പ്രോബ്ലോണ്ട് അഞ്ചു മിനിറ്റ് ചൂടാക്കിയാല വണ്ടീടെ
എന്റെ ഒരു കൂട്ട് കൂട്ട്കാരനുണ്ട് ക്ലാസ്ൽ അവന്റെേലും സു പക്ഷെ അവന് നൂറ് അടുപ്പിച്ചൊക്കെ കിട്ടും എന്നൊക്കെ പറയാണ് അവൻ
ആഹ് ഹോ
പുതിയ വണ്ടിയായോണ്ടായിരിക്കും അവ അവൻ ഈവർഷം കാണ്ട് എടുത്തയാ ഈ വർഷല്ല കഴിഞ്ഞ വർഷം എടുത്ത വണ്ടിയി അന് നൂറ് അടുപ്പിച്ച് കിട്ടുന്നാ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ എനിക്ക് പെട്രോൾ എടുക്കണോ അതോ ഇലക്ട്രിക്ക് എടുക്കണോന്ന് ആലോചിച്ചോണ്ടിരിക്കുവാ
ഈ നൂറ് മൈലേജിന്റെ വണ്ടി ഉണ്ടെങ്കി ഇന്നത്തെ ആൾക്കാര് എന്തായാലും ആ വണ്ടി മാത്രല്ലേ ഓപ്റ്റ് ചെയ്യൂ പസ്റ്റീച്ചരി ഇപ്പൊ എല്ലാരും മൈലേജിന്റെ കണക്കാല്ലോ പറഞ് നടക്കണേ
അതെ അതെ എല്ലാരും മൈലേജിന്റെ കണക്കാ നോക്കുന്നത് സെരി എന്നാ
ഡോനൊ സമയായില്ലേ എന്നാ വെച്ചേക്കാം.
ശേ